ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ ആഹ് ആഹ് എന്തൊക്കെയുണ്ട് ചായകുടിയൊക്കെ കഴിഞ്ഞോ
ചായുടി ഒകെ കഴിഞ്ഞൊന്നും ഇല്ല. ഇപ്പൊ ഞാനിങ്ങനെ ഫോണില് ഇപ്പൊ ഒരു പാട്ട് ഇറങ്ങിയില്ലേ ഒരു. നീലിന്ന് പറഞ്ഞിട്ട്
ആഹ് ആഹ്
ആഹ് നല്ല ഹ രസോണ്ട് കേക്ക ഞാനിപ്പൊ അതിങ്ങനെ കണ്ടോണ്ടിരുന്നേത് അതിന്റെ
ഉം സത്യം ഞാനാണെങ്ക ഒരു സിനിമ കണ്ടോണ്ടിരുന്നേത്
ഏതാ മറ്റേ സിനിമ മുഴുവൻ കണ്ടോ
ആഹ് മറ്റേ അതല്ലേ ആഹ് അത് എടക്കടക്ക് ഈ മഴയുടെ പ്രശ്നം കൊണ്ട് എടക്കിടയ്ക്ക് സി ഇതങ്ങ് പോകുന്നു കറണ്ട് പോകുന്നത് കൊണ്ട് കാണാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ കര്തി കോറചൂടെ എങ്ങാണം കയ്യെട്ട് ഇരുന്ന് കാണാന്ന് എനിക്ക് ഈ പഴയ മൂവികളൊക് ക്കെ ഭയങ്കര ഇഷ്ട നല്ല നല്ല ഏതെലും സിനിമകളുണ്ടോ പഴയത്
ആഹ് ആഹ് നമ്മടെ പഴയ സിനിമേന്ന് പറഞ്ഞാല് മൂന്നാംമ്പക്കം ന്ന് പറഞ്ഞൊരു സിനിമണ്ട് കണ്ടിട്ടുണ്ടോ
അതാരുടയാ
മോഹലാ മോഹലാലല്ല നമ്മടെ ജയറാമ് എഹ് ജയറാമിന്റെ തോടക്കാലത്തെങ്ങട്ടുള്ള സിനിമയന്ന് ഉം തിലകൻ അപ്പൂപ്പനായിട്ടും മറ്റേ പാട്ടില്ലേ താമരക്കിളി പാടും അങ്ങനെരു പാട്ട് ആഹ് ആഹ് ആ പാട്ടുള്ളത് ആഹ് സിനിമീലാ മൂന്നാംമ്പക്കം ഓഹ് അതില് ലാ നായികയെ പേരറിയൂല ഞാൻ കണ്ടിട്ടില്ല വേറെ സിനിമയിലൊന്നും നായിക പക്ഷെ നല്ലൊരു ന താ നായികയായിരുന്നു കാണാനൊക്കെ
ആണല്ലേ ഞാൻ ഇങ്ങ് എനിക്കിങ്ങനെ പഴെയ സി ഇപ്പോഴത്തെ സിനിമകളൊക്കെ നല്ലെല്ല എന്നല്ല എങ്കിലും മള് പഴെ സിനിമ കാണുമ്പോൾ പഴെ കോറെ നടന്മാരും എത്രയൊ പേര് മരിച്ച് പോയിട്ടിണ്ട് അപ്പോ അവരൊക്കെന്നൂടെ കാണാന്നറീമ്പോ നമക്കൊരു സമാധാനോ സന്തോഷോക്കെ അല്ല്യോ
സത്യ ഇതണെര് അതു ഈ സിനിമ ലാസ്റ്റ് അവസാനം കാണുമ്പോൾ നമ്മൾ കരയും ജയറാം മരിക്കുന്നതാണ് സിനിമയിയില് ക
ആന്നെല്ലിയോ വേറൊരു സിനിമ അറിയോ മറ്റിലെ തിലകനും മറ്റേ ക മറ്റേ കവിയൂർ പൊന്നമ്മയൊക്കെള്ളെ ഉർവശി മോളായിട്ട് അ ഒക്കെയള്ള ഒരു സിനിമ ഇവർക്ക് വീട് വെക്കുന്നേം ലാസ്റ്റ് കവിയർപൊന്നമ്മ മരിക്കുന്നെ ആഹ് ആഹ്
പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെന്നും പിന്നെ കേകാത്ത മ
ആഹ് അതൊക്കെ ഭയങ്കര വെഷമം ഉണ്ടാക്കുന്നൊരു സീനാ അതൊക്കെല്ലേ
അതൊക്കെ സത്യം അങ്ങനെയുള്ള മക്കളൊക്കെ ഇണ്ടെന്നുള്ളതാണ് വിഗി അവുന്ന കാലത്ത് കഷ്ട്ടപ്പെട് ട്ട് മക്കളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി മക്കള് വളരുമ്പോ പിന്നെ വയസ്സായ പേരൻസ് അവർക്കത് ശല്യവാ
ശല്യാണ് ആണ് ശെരിയാ. ഇപ്പോരോ കാലഘട്ടം തെളിയിക്കുന്നത് ഒരു സിനിമയാക്കിയങ്ങ് വിട്ടേന്നേയുള്ളൂ.
ഉം അതാണ് പ്രശ്നം. ഇപ്പയാണേല് പിന്നെ ഫോൺ കൊറ ക്കാൻ വയ്യ മറ്റേ എന്താ പറയുന്നെ ഇല്ല അഹാന കൃഷ്ണകുമാറിന്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നെടത്ത് ഇപ്പൊ പിന്നെം എനിക്കറിയില്ല അവരുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നം മിനിറ്റിന് മിനിറ്റിന് യൂട്യൂബിലുള്ളവരറിയുന്നത്
ഉം ആന്നാന്ന് അതൊക്കെ ഭയങ്കര മോശല്ലേ വീട്ടിലെ പേഴ്ണൽ കാര്യങ്ങൾ അവിടെ വിട്ടിതാക്കണ്ടേന് അതും കൂടെ കൊണ്ട്ന്ന് സോഷ്യൽ മീഡിയയിലിട്ട് വരുമാനുണ്ടാക്കണെ. തിങ്സതൊക്കെ.
ഈ യൂട്യൂബെന്ന് പറയുമ്പോ നല്ലൊരു മണി ഏണിങ്ങ് ആപ്പല്ലേ അതവര് നല്ലോണം മൊതലാക്കുന്നു നാണംകെ ത്തും പണം ഉണ്ടാക്കിൽ
നാണക്കേട് പണം ആണല്ല്
അതന്നെ. പിന്നെ നാളെയിനിയെന്താ പരിപാടി?
പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല നാളെ ഇനി ഞാ വിചാരിച്ച് നളെ കുഞ്ഞിനങ്ങനവാടിയില്ലെന്ന് പറഞ്ഞിരുന്നയാരുന്ന് പക്ഷെ നാളെയുണ്ടങ്കനവാടി. അപ്പൊ നാളെത്തൊട്ട് എന്തെങ്കിലു ഒക്കെ കൂടി
ആ ഇനി രാവിലത്തേക്ക് രാവിലത്തേക്കുള്ളയൊക്കെ രാത്രിയിലെ അരിഞ്ഞ് ഒക്കെ വെക്കുവോ അതോ?
ആഹ് അതാണ്. ഉം ആഹ് പക്ഷെ തോരനൊക്കെ പിറ്റേന്നേ വെക്കത്തേ ഉള്ളൂ
ആഹ് ആഹ് എനിക്ക് വീട്ടീന്നെങ്ങോട്ടും പോകത്തൊന്നുന്നില്ലേ എപ്പോഴും ഫുൾ ടൈം വീട്ടിലാണോ
വീട്ടീന്ന് അങ്ങനെ പ്രത്യേകെന്തേലാവശ്യുണ്ടെലേ പൊറത്തെറങ്ങാറുള്ളൂ. അല്ലാതെറങ്ങത്തൊന്നും ഇല്ല
ആഹ് ചുമ്മാതെവിടെലും പോയിരിക്ക അങ്ങനൊന്നും പോവത്തില്ലല്ലേ
പോവത്തൊന്നുല്ല വീട്ടി ഇരിക്കുന്നതെന്നാണിഷ്ടം, പിന്നെ ഒറ്റക്ക് പോകുന്നെ തീരയും താല്പര്യില്ല.
കൂടെ കൂട്ടുകാരൊക്കെയുണ്ടെങ്കി പോവു അല്ലേ.
അതെ അതെ.
ഉം ഉം ഹസ്ബന്റെവിടാ പൊറത്താണോ?
അതെ പൊറത്താണ്.
ഉം എന്ന് വരും? ഈയെടക്ക് ഓണത്തിനൊക്കെ വരുവോ ഇനി?
അറിയില്ല ഇപ്പൊ പോയിട്ട് ഡിസംബർ ആവുമ്പോ വൺഇയർ ആവത്തേയുള്ളൂ.
ഓ ഓ
ഉം അപ്പൊ ന്തായാലും ഒരു ടൂ ഇയർ ലൊക്കെയേ വരാറുള്ളൂ സാധാരണ. പിന്നെ ലീവ് കിട്ടി വന്നാലേ ഉള്ളു
മോനിപ്പെത്ര വയസുണ്ട്?
മോനിപ്പൊ മൂന്ന് കയിഞ്ഞു ഡിസംബറാവുമ്പൊ നാല് വയസ്സാവും. കുട്ടികളൊക്കെത്ര പെട്ടെന്നാ ആലോയിക്കുന്നെ
ഇനിപ്പൊ സ്കൂളിൽ ചേർക്കാറായി എൽ കെ ജി യു കെ ജിയിലൊക്കിനി ചേർക്കണ്ടായോ
അതെ അതെ ഇപ്പെന്ത് ഡിസംബറാവുമ്പൊ നാല് വയസാവും പിന്നെ മൂന്ന് മാസം കൂടെ കയിഞ്ഞാ കൂളടപ്പും
ഒക്കെയല്ലേ തുറക്കുമ്പോൾ കൊണ്ട് ചേർക്കണം
അതന്നെ
ഇവിടടുത്ത പിള്ളേ ആഹ് അതെയതെ എൽ കെ ജിയോ അതോ യു കെ ജിയോ അങ്ങനെന്തേലും ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇതുവരെ വിടുന്നകാര്യം.
ആഹ് ആഹ്
നല്ലത്
ഉം ആളെങ്ങനെയാ ഈ അങ്കനവാടി പോകാനൊക്കെ എന്തെലും പ്രശ്നൊക്കെ ഉണ്ടാക്കോ അങ്ങ് പോയിക്കോളോ?
അങ്ങനവാടി ടീച്ചർ പറയുന്നെന്ന് ഞാൻ രാവിലെ പറഞ്ഞ ഐസ്ക്രീം മേടിച്ചരാന്ന് പറഞ്ഞാ കൊണ്ട്പോയി പിന്നെ കരയുവാണെങ്കി ആഹ് ആഹ് ഒറക്കം വരുമ്പോ അമ്മ ടീച്ചറോട് പറയണം അമ്മയെ വിളിക്കാൻ അമ്മൊന്ന് വിളിച്ച വരാന്നൊക്കെ പറഞ് സമാധാനിപ്പിച്ചാ കൊണ്ട് പോയെ.
ആഹ്
അപ്പൊ ടീച്ചറ് പറയുന്നു ഉച്ചാ യപ്പൊത്തേക്ക് പറഞ്ഞ് ആ ടീച്ചറെ എനിക്ക് ഉറക്കം വരുന്നു അമ്മേനെ വിളിക്കാൻ.
അമ്മേനെ ഹ് വിളിക്കാനോ.
ടീച്ചറ് പറയ്ന്ന് മഹാ ഊടായിപ്പാന്ന്.
ഉം ഹ് വിളിക്കാ ചെന്നപ്പത്തേന് ആള് തുള്ളിച്ചാടി നിന്നേതാ.
ആഹ് എന്റെ അമ്മ വന്നന്ന് പറഞ്ഞ് ടീച്ചറോടും പറയാതെ ചാടിത്തുള്ളി ഇങ്ങ് എറങ്ങി പിന്നെ പോയി ബാഗ്. കുപ്പയെല്ലാം ഞാൻ എടുത്തിട്ട് വന്നപ്പോഴത്തേന് വണ്ടി കയറിയിട്ട് വാ കടയിൽ പോവാ ഐസ്ക്രീംമേടിക്കാന്ന് എല്ലാം ഓർമ്മയാന്നുള്ളതാണ്.
ഉം എന്നിട്ട് വാങ്ങിച്ച് കൊടുത്ത കൊടുത്താ.
ഇല്ലല്ല പനിയല്ലെ പ്പൊ പനിയൊന്ന് മാറീട്ട് ആഹ് കൊടുക്കാന്ന് വിചാരിക്കുന്നു.
ആഹ് എന്നിട്ട് ന്ന്ട്ട് ആളൊന്നും പറഞ്ഞില്ലേ വാങ്ങിച്ചു കൊടുക്കാത്തതില്.
ഇല്ല ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് ഇതാക്കി ഞാൻ പറഞ്ഞ് മോനെ കട അടച്ചിട്ട് ട്ടീ കട അടച്ചിട്ടേക്കുവാ തൊറന്നില്ല അപ്പൊ കട തുറക്കുമ്പഴ്ത്തേന് വെടിച്ച് തരാം. ന്നൊക്കെ പറഞ്ഞ് അപ്പഴ്തേന് നോക്കി
യോ.
ഉം അതെ അപ്പത്തെ സാധനം ഒതുങ്ങേണ്ടല്ലങ്ങനെ.
ഉഹും. അവനോട് ഞാന് എന്നിട്ട് വല്ലോം കഴിക്കാൻ കൊടുത്തോ നേരെ ടിവീടെ ഫ്രണ്ടിലോട്ട് പോയതാ.
ഉം മുന്തിരി വേടിച്ചണ്ട് വന്ന് പ്പൊ മുന്തിരി ഞാനൊന്ന് ഉപ്പും, സോഡപ്പൊടിയും, വിനാഗിരിയും കൂടിട്ടൊന്ന് കഴുകി വൃത്തി ത്തേക്ക് കൊടുത്ത്
ആഹ് അതെന്തായാലും നല്ല കാര്യം നമ്മളെന്തൊക്കെ. ക്കെ അടിച്ചിട്ട് വര്ന്നേന്നറിയാൻ പറ്റത്തില്ലല്ലോ അതൊണ്ട് അങ്ങനെ കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യുന്നെ നല്ലതാ.
അതാഹ്. ഉം അങ്ങനെ കൊടുത്ത് പിന്നെ മറ്റേ മസാലമർക് ഭയങ്കര ഇഷ്ടാ അധികങ്ങനെ കൊടുത്തുകൂടാ എങ്കിലും. ഉം കൊടുത്ത്.
ആഹ് വല്ലപ്പഴൊക്കെ ഇച്ചിരി കൊടുക്കുന്നതില് പിന്നെ കൊഴപ്പം എപ്പഴും വായി കഴിഞ് കഴിഞ്ഞാലേ ഒള്ളൂ ദോഷം.
ഉം പക്ഷെ അത് ഇങ്ങനെ കഴിച്ച ഈ പിള്ളേരങ്ങ് അഡിക്ഷൻ ആണ് പിന്നെ യിനകത്തൊക്കെ.
ആന്നല്യോ വലിയവരന്നെ ചിലവര് അതിനാത്ത് അഡിക്റ്റാ. പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അതെ.
ഓ ഇനീപ്പം. നാളെ എനിക്കാണെങ്കില് ഞാൻ കൊറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് അപ്പൊ അതൊക് ക്കെന്ന് ഫ്രെയിം ചെയ്യിക്കാനായിട്ട് എനിക്ക് പോണം. അപ്പൊ നാളെ മഴയില്ലന്നുണ്ടെങ്കിലേ അങ്ങനെ പോക്ക് നടക്കത്തൊള്ളൂ. പ്പ അല്ലാ നമ്മളിപ്പ കസ്റ്റമൈസ് ചെയ്യി ച്ച് വാന്നെങ്കി ഒരുപാട് നമ്മള് പൈസ ചുമ്മാ അധികം അവർക്കും കൂടി കൊടുക്കണ്ടി വരും പത്ത് നൂറ്റമ്പത് രൂപക്കെ അവർക്ക് ചാർജ്. എന്നാ ചെയ്യുന്നേന് ഒരു പത്ത് നൂറ്റി ഇരുവരൂവൊക്കെ കാണത്തൊള്ളൂ അവരുടെ ചാർജാ കൂടുതല്.
ആഹ് എന്തിന് കൊടുക്കാന ഇതിപ്പം.
ഇതിപ്പോ എന്റെ ഫോട്ടോസ് തന്നെ. അങ്ങനെ കൊറച്ച് ത് ഫ്രെയിം ചെയ്ത് വീട്ടി റൂമിലിങ്ങനെ വെക്കാന്ന് കരുതീട്ടെ.
ആഹ് എങ്കിപിന്നെ ഫ്ലിപ്കാട്ടിലൊക്കെ ഉണ്ടാവോലോ ഫ്രയിം.
ആഹ് ശ്രമിച്ച്. ആ അതെന്നെ ഫോട്ടോ ഫ്രെയിം ഇത് പ്രിന്റ് എടുക്കാൻ പോണെ ഞാൻ ഫ്ലിപ്കാർട്ടീന്ന് ഓഡർ ചെയ്തായിരുന്നു ഞാനതൊരു. റീല് കണ്ട് ഇത് കൂട്ട് ഞാൻ ലിങ്ക് ചോദിച്ച് അങ്ങനെ വാങ്ങിച്ചു പക്ഷെ നല്ല പ്രീമിം ക്വാളിറ്റി ഒള്ള കൊറേ ഫ്രെയിം കിട്ടി അതുകൊണ്ട്. വളരെ ഉപകാരപ്രദം ആയത്. ഹലോ? ഹലോ കേക്കാവോ?
ആ കേൾക്കുന്നുണ്ടടി അത് എട്ക്കിവിടെയ് വൈഫൈ ഒന്ന് കട്ടായി അയിന്റെയാ കേട്ടോ.
ആണോ ആ ആ ഈ മഴയൊക്കൊണ്ട് ഇപ്പ എല്ലാടോ റേഞ്ചിന്റെ പ്രശ്നമൊക്കെ നല്ല പോലൊണ്ട്.
കറണ്ട് പോയി ഇവടെ കറണ്ട് പോയി കയിഞ്ഞാ ഉടനെ വൈഫൈ കട്ടാവും.
ആഹ് ആഹ് അതൊണ്ട് ഞാനുഇതിനെ ഇപ്പൊ നെറ്റ് ഓൺ ആക്കീനു ചെലപ്പോ ങ്ങളെ വൈഫൈ കട്ട് ആവാണെങ്കിലൈ പറയാൻ പറ്റത്തില്ല നമ്മള്ഇങ്ങോട്ട് വിളിക്കുന്ന ഒരാളാണെ അവരുടെ കോള് നഷ്ടപ്പെടൂല്ലേ ചെയ്യുന്ന
ആഹ് പ്രശ്നതാ ഇങ്ങളെ ടെനാളെയുണ്ടോ
ഓൻവന്നോ?
അയ്യോ ഇവിടെ ഉണന്നിരിക്കവാ നാളെ എനിക്ക് അങ്ങനവാടി ഉണ്ടോ ഇന്ന് അറിഞ്ഞാലേ എനിക്ക് കരയാൻ പറ്റുന്നു കട്ടെ നാളെ പോവണ്ടാ പോവണ്ടാ
വീട്ടിൽ ഇരുന്നാലും ടി വി കാണും അങ്ങനൊക്കെല്ല അല്ലാതെവേറെ പരിപാടിയൊന്നും ഇ
നമ്മൾ തിന്നാപക്ഷെ എന്റ അടുത്തൊന്നും പോവാൻ ഇഷ്ടമല്ല അതിന്റെ യാണ് ഒര്ഇത്
ആഹ് ഹ്
തീരെ അടുത്ത്ടുത്ത് ഒട്ടി ഒട്ടി ഇരിക്കണം അല്ലങ്കിൽ ആൺകൊച്ചിനെ അമ്മ ആഹ് ആൻകൊച്ചുങ്ങക്ക് ഒരു കണ്ടർല്ലോ
ഉം അതോണ്ടായിരിക്കും.
ഉം
അല്ലേലും പെൺപിള്ളേർ ഇക്ക്കൂടുതലും അഛൻന്മാരോടുംആൺപിള്ളേർക്ക്കൂടുതല അമ്മമാരോടും ആന്നല്ലോ അടുപ്പം പിന്നെ എനിക്കൊച്ചിന്റ അവന്റ അതൊല്ലാ അച്ഛൻ ഗൾഫിലും കൂടെ ആയോണ്ട് അമ്മയും കൂടുതലും അമ്മയു ടെ അടുത്തല്ലിരിക്കുന്നുന്നത്
പിന്നെ എല്ലാ കുരുത്ത കേട്ണ്ട്
ഉം ഇനിപ്പ നാളെ ഇനി എന്താ ഐസ്ക്രീം നാളെ ഇനി എന്താ പറഞ്ഞായിരിക്കും കൊണ്ട് വിടേണ്ടത് ഇന്ന് ഐസ്ക്രീം അല്ലായിരുന്നോ
പൊടി ഉണ്ടോലും തറയെന്ന് തയ്യറെടുത്ത് കൊണ്ട് വിടണം
ആ ഹ്ഹ്എങ്ങനെ വണ്ടിയിലാണോ അല്ലാതെ നടന്ന് കൊണ്ടുടോ? ഉണ്ടില് ല്ലെ ആ വണ്ടി ഉണ്ട്ല്ലേ സ്വന്തമായിട്ട്
ആഹ് ഉണ്ട്ണ്ട് അപ്പൊ വണ്ടിയില് കൊണ്ടാക്കും ആ ടുവീലർ
ആഹ് ആഹ്
ആവുമ്പോ കൊണ്ടാക്കി നമുക്ക് പെട്ടെന്ന് വരാ
അത് ശരിയാ അപ്പ വീടിനെ കുറച്ച് പോയാ മതി ഇല്ല്യയോ? ആ പിന്നെ കൊണ്ട് വിട് പൊട്ടന്ന്‌വരല്ലോ സ്വന്തം ജോലി ഒതുക്കിയിട്ട് അയലിച്ച് താമസിച്ചാല എന്തായാലും കൊണ്ടോട്ടിട്ട് വരാംല്ലയോ
അതെ അതെ പിന്നെ ഇനത്തെസ്കൂളിൽ പോവല്ലോ അതൊണ്ട് പിന്നെ പ്രശ്നയില്ല.
ആ ആപിന്നെ മോനും എല്ലാം കൊടുക്കുന്ന്
ം ശരി എന്നാ.
ഉം ശരി